ആഹ് ഹലോ ആ കേൾക്ക്ണ് ണ്ടാ എ പണികള്താ കയിഞ്ഞ്ക്കോണ്ട്ക്ക്ണ് പക്ദി കയ്ഞ്ഞ് ആ്ഞി കുളിയിണ്ട്
ആഹ് കോയിക്കളൊക്കെ കോയിക്കളൊക്കെ മരത്തിന്റെ മേലേ കേറിക്ക്ണ് നെലത്ത് ക്കാൻ കോയിക്കള് ന്താ ഇങ്ങനെ ചാറിം കൊണ്ടിരിക്ക്ണ്ണ് ണ്ട്
ആഹ് ഇവടെ മഴ ന്നെ രാവിലെ തൊട്ട്
തേങ്ങുമന്ന് രണ്ട് ഓല വീണീന്ന് അഹ് അവടെ കെടന്ന് ചീയല്ടോങ്ങിട്ട് കോറച്ചിസയിക്ക്ണ് അപ്പോ ന്ന് കണ്ടപ്പോങനെ വെയിലത്ക് മറ്റുള്ള ഏടുത്തച്ചപ്പോ പ്പോ മഴ ചാറല് തോടങ്ങി രാവിലെ മഴന്നുണ്ടായിട്ടില്ല
ശരിയാ ഓല പിന്നെ കുത്തി വെക്കണം വ ഇവടുത്തെ വല്യിമ്മൊക്കെ കാണ കുത്തി വെക്ക്ണ് മഴ കൊണ്ടാല് ന്നാ പിന്നെ വേഗം ഓണങ്ങും പിന്ന വമ്മക്കൊന്നും ഒലർത്ത്
ആ ഇത് കുത്തി നിക്കൂല അങ്ങനെ കോയഞ്ഞ്ക്ക്ണ് ചീഞിണ്
ആ അപ്പൊ അഹ് പറ്റൂല അപ്പൊ അത് തെങ്ങിന്റെ തൊട്ട്ക്ക്ട്ടാ മതി
ഞമ്മക്കാണെങ്കിലോ ഓലക്കോടി ഭയക് കോറവാണ് മറ്റേ വറകുണ്ടെങ്കിലു ഓല കോടി കോറവാണ് ഞാന് ഓല ഞാന്പ്പോ അടുപ്പത്തിക്കല്ണ്ട ഇങ്ങള്ക്കോ
ആഹ് ഞാനട്പ്പ് കത്തിക്കും ഞാന് ഞമ്മള് കുടിക്കാള്ളേ വെള്ളും ചോറും അടുപ്പത്തന്നേണ് വെക്കല്
ആഹ് അട്പ്പത്തിക്കാഞ ഇക്ക് ഒരു ദിവസം അട്പ്പത്തിക്കാഞ ഇൻക്ക് ഒര്ജാതി ഗതിടാ
ആഹ് അതന്നെ അതന്നെ ഞാനങ്ങനെ പിന്നെ ഞാനും കുട്ടൃാളും ഒറ്റക്കൊകുമ്പോ പിന്നെ ഞങ്ങള് എല്ലാ അങ്ങനെ കുക്കറി ൽ വെക്കും.
ആഹ്
പിന്നെ കാക്കെണ്ടെങ്കി കാക്കക്കോന്നും അങ്ങനെച്ചാല് ന്നും പറ്റു
എവിട്ക്ക് കുക്കറ്ലെങേനെ ചോറൊക്കല് റൈസ് കുക്കറ്ല് അങ്ങനെ സാധാ കുക്കറില്ക്കെലില്ല സാധാ കുക്കറ്ല്
സാധാ കുക്കറ്ല് മറ്റേ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെക്കെ കുട്ടൃാൾക്കു കൊണ്ടാള്ളതൊക്കെ അങ്ങനൊക്കെ വെക്കും ഉ അതാ അരിൻ്റെ മാ അരിന്റെ ഡബിള് നല്ല ഡബിള് ടുക്കൂല ഒരു ഒരു ഗ്ലാസ്സിന് ഒരു മൂന്നേ ഒന്നേ കാല് ഗ്ലാസ് വെള്ളോക്കെടുത്തിട്ട്
മ്
അങ്ങനെക്കെ ആക്കീട്ട്
പി അല്ലാതെ ആ ആ അല്ലാതെ മെറ്റേത് വെക്കൂല
മറ്റേത് വെക്കും ഞമ്മക്ക് തീരെ ഇനിയിപ്പോരാ ഓ ഒരു ഉച്ചക്കൊക്കെ നമ്മള് വെച്ചിക്കിഞ്ഞ് വേറെ ആരെങ്കിലുംക്കെ വരാണെങ്കി പെട്ടെന്ന് വെക്കും ന്നിട്ട് നല്ലോ ഹ് വി പിന്നെ എന്താണ് ഇതൊക്കെ ഏറൊക്കെ പോയിട്ട് അത് തുറന്നിട്ട് നല്ലോ വെള്ളം ഒഴിച്ചിട്ട കാണ്ട്
ഉം അല്ലാ വിസിലടിപ്പിക്കലൊ അതോ
ആ വിസിലടിപ്പിക്കും രണ്ട് ഇല്ല രണ്ട് രണ്ട് വിസലടിക്കും.
അപ്പൊ കൊഴപ്പ്ണ്ടാവൂലേ?
കൊഴപ്പുണ്ടാവൂല നല്ലോണം വെള്ളം ഒഴിച്ച് കാണ്ട് വാർത്താ മതിയല്ലോ ആഹ് ന ആഹ് വള്ളൊഴിച്ച് നല്ലോം വെള്ള ഒഴിച്ച് കാണ്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മള് ചോറൊക്കെ ഊറ്റണമാതിരി അങ്ങനെ തന്നെ ഊറ്റും.
ആ ചുടുവെള്ള അപ്പൊ പച്ചെള്ള പാരാ?
ചൂടുവെള്ളം വാർന്നാലും കുഴപ്പില്ല പച്ചവെള്ളം വാർന്നാലും ഞാൻ ചിലപ്പൊ കെറ്റിൽ വെള്ളം വച്ചിട്ട് അത് അങ്ങനെ ഒഴി അല്ലെങ്കിൽ പച്ചൊള്ളത്തിനട് വാർത്തിടും.
ഞാൻ വെക്കും പക്ഷെ ഞാൻ വിസലടിപ്പിക്കൂല.
ആഹ് പിന്നെ വെന്താ കൊഴ്പ്പ വെച്ചാല് അത് വെള്ളൊയിക്കാതെ നമ്മള് വർത്ത് വെച്ചിട്ടുണ്ടെങ്കില് അത് കട്ടിയായി പോകും.
ആഹ് എനിക്ക് ഈ റൈസ് കുക്കറിൽ ഉണ്ടാക്കുന്നക്കായിട്ട് എനിക്ക് നല്ല പോലെ തോന്നല് മറ്റെ മറ്റേ കുക്കറിലിണ്ടാകലാ മറ്റേ കുക്കറിലാണ് ഉണ്ടാക്കണ തോന്നല്
ആഹ് ആ റൈസ് കുക്കറിലായാല് ഞമ്മള് ചെലപ്പോ പിന്നെ എന്നാല് മറ്റേ അരിയാവുമ്പോ വേവുള്ള അരിയാവുമ്പോ പിന്നെ പ്രശ്നല്ല.
പിന്നെ അത് മാത്രല്ല റൈസ് കുക്കറിൽ അയാലും പതക്കണില്ലല്ലോ നമ്മള് ആ പതപ്പിച് വെച്ചത് പിന്നവിടെ ഇങ്ങനെ ഇന്ന് പുഴുങ്ങല്ലേ?
ആഹ് അതെ അതെ അതെ ആഹ്
പക്ഷെ നമ്മളെ സാധാ കുക്കറിലായല്
ഉം
നമ്മള് എത്ര നേരം പതപ്പിക്കണ്ട ഒരു പത്തി റേഷനേരി കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരു പ ത്തിൻറ്റെങ്കിലും
ആഹ് അതെ അപ്പൊ റേഷനരിയൊക്കെ ആവുമ്പോ സാ മറ്റേ റൈസ് കുക്കറിലാകുമ്പോ നമ്മളത് ശ്രദ്ധിച്ചല്ലെങ്കി ആകെ കുഴഞ്ഞു പോവും. ആഹ് അത് നോക്കാം മറ്റേ നല്ല വേവുള്ള അരിയാവുമ്പോ പിന്നെ നമുക്ക് ഗ്യാസ് ഒന്നും ചിലവാവാതെ റൈസ് കു കറില് അങ്ങനെ വെച്ചാ എല്ലാ പണി കഴിഞ്ഞിട്ട് വന്ന് എടുത്തു നൊക്കിയാലും
ഞാന് വിറക് ഇതേപോലെ വിറകൊക്കെ കുറവുണ്ടായപ്പോ ഞാന് റൈസ് കുക്കറൊക്കെ കൊണ്ട് പിന്നെ വിറക് കിട്ടിയപ്പോ പിന്നെ അത് ഇല്ലാതെ നമുക്ക് പോക്കില്ല പക്ഷെ റൈസ് കുക്കറിൽ വെ വച്ചാ എന്താണ് നമുക്ക് നേരം വൈന്നേരായാലും നല്ല ചൂടുണ്ടാവും ചോറ്.
ആഹ് ചൂടുണ്ടാവും.
വൈകുന്നേരൊക്കെ ആവുമ്പോത്തിന് ധമ്മായി ഉസാറായിട്ടുണ്ടാവും.
ആഹ് നോമ്പിന് പറ്റൂല നോമ്പിലാതപ നല്ലതാ ഉചക്കൊക്കെ അങ്ങനെ വച്ചാല്
രാത്രി ഒക്കെ ചോറ് ഇതേപോലെ നമ്മള് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിക്കാണ്ട് പാത്ര ത്തിലാക്കിയാണ്ട് റൈസ് കുക്കർകണ്ടിറക്കി വച്ചമ്മതീന്ന
ഉം
അത്തായത്തിനേരതൊക്കെ നല്ല ചൂടുണ്ടാവും.
ആഹ് അതന്നെ അതന്നെ
അപ്പൊ നല്ല ചൂടുണ്ടാവും നല്ല ഉഷാറാവും ചെയ്യും അതിന് വേവുള്ള അരിവണൊട്ടാ വേവുള്ള അരിയ ഈ വക പരിപാടികൾക്കൊക്കെ നടക്കുള്ളൂ.
ആഹ് അതന്നെ
ഇന്ന് എന്തേരുന്നു രാവിലെ?
ഇന്ന് രാവിലെ പിന്നെ പുട്ടായിരുന്നു പുട്ടും ഇന്നലത്തെ ചിക്കന് ചിക്കന്റെ കുറച്ച് ഇതൊക്കെ എടുത് വെച്ചിരുന്നു പാർട്സുകളൊക്കെ
ആഹ് ഒരുവിധം എല്ലാർക്കും ഇന്ന് പുട്ട് തന്നെയേയിരുന്ന് വിളിച്ചൊരൊക്കെ പുട്ട് തന്നെയാണെന്ന പറഞ്ഞേ
ആഹാ അപ്പൊ അതും കൊണ്ട് കറിയാക്കിയിട്ട് അങ്ങനെ പുട്ടും ചി ഏഹ് അതെങ്ങനെ പുട്ടിന് പൊടി പൊടിപ്പിക്കലാ?
ആല്ല ഞാൻ പുട്ടിനെച്ചിട്ട പൊടി അങ്ങനെ വള്ളത്തില് ഇട്ട് കാണന്ന് നനച്ച് കുളിപ്പിച്ച് കൊണ്ടരലൊന്നുല്ല ഇപ വിളിച്ചോരൊക്കെ ചെലൊര് പറഞ്ഞ മട്ടയിരി ഇതേപൊലെ പൊടിപ്പിച്ച് കൊണ്ട്രും ഒരാൾ പറഞ്ഞ് ഞങ്ങള് പൊടി ചെറുതായിട്ട് വാട്ടിയിട്ട് നമ്മളിപ്പോ ഒരു ഗ്ലാസ് പൊടി ണ്ടങ്കി ആ ഒരു ഗ്ലാസ്‌ വെള്ളം വക്കും നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടാണെങ്കി ഒരു ഗ്ലാസ്‌ പൊടി ഇണ്ടെങ്കില് ഒന്നര ഗ്ലാസ്‌ വെള്ളം വെക്കുലെ
ആഹ്
പക്ഷെ ഇത് അതിന്റെ അതേ അളവിൽ വെള്ളം വെച്ചാണ്ട് ഒന്ന് തെളച്ചീന്റെ ശേഷം ഉപ്പിട്ട് തെളച്ചീന്റെ ശേഷം അങ്ങട് ഓഫ് ആക്കിടാ എന്നിട്ടക്കാണ്ട് പൊടിയിട്ട് വാട്ടുവലേ
ആഹ്
അന്നിട്ട് വാട്ടീട്ട് മിക്സിയിലിട്ട് അടിക്കലാർന്ന് ഞാനിപ്പന്ന് ചെയ്തക്കണത് ആഹ് ഞാൻപ്പ ഇന്ന് ചെയ്തക്കണത് രണ്ടു ദിവസത്തെ ഇ ഇന്നലെ ബാങ്കിലായിരുന്നു മിനിഞ്ഞാന്ന് കല്യാണം ആയിരുന്നു അതിന്റെ തലേന്നും കല്യാണമായിരുന്നു അപ്പോ ആ കല്യാത്തിന്റെ അന്നൊക്കെ വെച്ച ചോറ് ബാക്കി അപ്പൊ അതെന്ത് കാട്ടി നല്ല ഫ്രീസറിലാണ് വെച്ച് കട്ടാക്കി
ആഹ് ഇല്ല അങ്ങനെ ആരോ പറഞ്ഞു കേട്ടക്കണ് എന്നിട്ട് അടുത്ത് പൊടിക്കല്ലേ
ആഹ് അതെടുത്തു അഅതെടുത്തു അങ്ങനെ പൊടിക്കല്ല നമ്മളത് നല്ല കട്ട മിനിമം ചുരുങ്ങിയത് ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഫ്രീസ് ആവണം അല്ലാതെ നമ്മൾ രാത്രി നേരം വെളുത്താല് അത്രത്തോളം ആവില്ല ഫുള്ളായിട്ട് അതിന്റെ സെന്റർ മേൽഭാഗവും സൈഡ് ഭാഗവും ഒക്കെ ആയി ണ്ടാവുന്ന നടുവലും ആയിട്ടും ഉണ്ടാവില്ല അങ്ങനെയാണ് ഏക്കാരുണ്ടാവില്ല ആഹ് അങ്ങനെണ് ഉണ്ടാവല് അപ്പൊ ഞാന് ഇത് വെച്ചിട്ട് എങ്ങനെയാലും ഒരു ദിവസത്തിന്റെ മേല ഇരുന്ന് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് രാത്രി ചോറും തിന് കഴിഞ്ഞ് ബാക്കിയാണ്ട് വെച്ചതാണ് അന്നേ ചോറ് വാക്കിയാപ്പനി ഇപ്പൊ നേരം വെളുത്താലും ബാക്കിയല്ലേ ഈ കല്യാണമല്ലേ വിചാരിച്ചാ നാണ്ട് ഫ്രീസർകാണ്ട് കേറ്റി വെച്ച് ഞാൻ എന്ത് കാട്ടി ഇന്ന് രാവിലെ എണീറ്റ് വച്ച് കഴിഞ്ഞീന്റെ ശേഷം നിസ്കരിക്കാൻ പോണേനു മുന്നെ എടുത്തിങ്ങട് പുറത്തക്ക് വെച്ച് പുറത്തക്ക് വെച്ചിട്ട് പിന്നെ നിസ്ക്കാരം കഴിഞ്ഞ് വന്നതിന്റെ ശേഷം വെള്ളം പാറന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് എന്നാല ഞമ്മള് വല്ല്യ കാട്ടട്ടൊടയോം വേണം എന്നാ അരിമന്ന് കട്ട പോവാനും പാടയില്ലേ അങ്ങന ഇണ്ടാക്കണം അങ്ങനെ ആക്കിയന് ശേഷം പിന്നെ ഒരു വട്ടപ്പാത്രതങ്ങട് കൊട്ടി
ആഹ്
അങ്ങനെ അയിന്റെ ശേശം ഓട്ടപ്പാത്തത് കാണ് കൊട്ടീട്ട് പിന്നെ അത് മഴ പെയ്യൽ തുടങ്ങില്ലേ അപ്പൊ തിരുമ്മിയതൊക്കെ ഒരു കണക്കാവും
ഏഹ് ആഹ് ഇവിടെ മഴയൊക്കെ പോയിപ്പോ ഓലറിഞ്ഞ് ഓലറിഞ്ഞൊക്കെ
ചാറി കാണ്ട് നിക്കണണ്ട് ഞാനതും കണ്ട് കാണ്ട് പുതിയതൊക്കെ കൊണ്ടെ പോയിക്കാണ്ട് സർഫിലിട്ടിട്ടുണ്ട് ഇപ്പൊന്നാണ്ട് കയ്യിലിട്ട് ഉലുമ്പിടാൻ വിചാരിച്ചട്ട് കല്യാണത്തിന്റേം ഇന്നത്തും ഒക്കപ്പാടായിട്ട്
ആഹ് മെഷീൻ ഇല്ല?
മെഷീൻ ഉണ്ട്
പുതിയത് ആഹ് പറ്റൂലല്ല ആഹ് അല്ലാ മെഷീൻക്ക് പുതിയത് വിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവും ചെയ്യും
ആഹ് അപ്പൊ ഞാൻ പുതിയതാണേലും പയേതാന്നൊന്നും നോക്കാലില്ല ആണ്ട് ഇടും അലക്കാൻ
അള്ളാ ഞാൻ അങ്ങന കാട്ടുല്ല
അതെ പിന്നെപ്പ ഇത് പറഞ്ഞാ നല്ല പുതിയതാണ് ഇത് പറഞ്ഞാ നല്ല പുതിയതാണ്
ഞാൻ ഈ പുതിയതായാലും ഞമ്മളെ ജെയ്സി ഹിജാബ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും മെഷിനിൽ ഇടുല്ല അതൊക്കെ വേഗം നിരക്കൂലേ
ഒരു ഒരു മിന ഒരു ഒരു മിനിറ്റ് തെയ്യാതെ കിടുക്കാറ് നല്ല സർഫും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങട് കറക്കും കൂടുതൽ കറക്കൂല്ല നമ്മ മറ്റേനൊക്കെ ഇടണ മാതിരി പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റൊന്നും ഇടൂല്ല
ഇത് ഓട്ടോമാറ്റിക്ക് ആയതുകൊണ്ട് പറ്റൂല ഞങ്ങളിത് ഓഫ് ആണെങ്കിൽ തന്നെ ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റും ആവും ഡെയിലി വാഷ് ആഹ് ടോപ്പ് ലോഡ് ടോപ്പ് ലോഡല്ലാ ഫ്രണ്ട് ഫ്രണ്ട്ലോഡ്
ന്റെ സെന്റർ ലോട്
ആഹ് ഫ്രണ്ട് ഡോറ്
ആഹ് അങ്ങനെ ആയതാണ്ക്കാറല്ലേ
അപ്പൊ അത് പിന്നെ എന്താണ് അത് ആ ഒരു ഒരു മണിക്കൂറും അഞ്ച് മിനി റ്റും ആവാതെ അത് ഓണ അത് അത് നിക്കൂല.
നിക്കൂല ഞാന് സാധാര അപ്പറം നോർമൽ ടൈപ്പിലുള്ള മെഷീനാണ് അപ്പ അതുകൊണ്ട് പിന്നെ നമ ക്ക് നമ്മളെ സമയത്തിനനുസരിച്ച് നമ്മക്ക് ഇട്ട് കൊടുക്കാം സെമി ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്ക് അല്ല ഓട്ടോമാറ്റിക്ക് അല്ലാത്തതാണ്
അതന്നെ സെമി ഓട്ടോമാറ്റിക്ക്
അത് നമ്മള് സെമി ഓട്ടോമാറ്റിക്ക് പറഞ്ഞാ നമ്മള് ടോ മേലത്തെയല്ലേ
അല്ല ഇതാണ് അല്ല ഇതെന്നെയാണ് സാദാ മെഷീനാണ് സെമി ഓട്ടോമാറ്റിക്ക് മറ്റേ ടോപ്പ് ലോഡും ഫ്രണ്ട് ലോഡും ഒക്കെ ഓട്ടോമാറ്റിക്കെന്നാ പറയാ
ഏ
അങ്ങനെ ഉം
അപ്പൊ പിന്നെ അതങ്ങനെ അങ്ങട്ട് കറ ക്കിക്കാണ്ട് ഇതാക്കലാണ് ഇജ്ജ് എന്തേ വിളിച്ചേ
എനിക്കിഷ്ടാണ് അത് നല്ലതാണ് എനിക്ക് അതാണ് ഇഷ്ടം ഇതിനെക്കാട്ടിലും എന്താ പറയുക ഞമ്മക്ക് എല്ലാ ചണ്ടിയും ചരക്കൊ ക്കെ കൊണ്ടോയി തീരുമ്പോ ഈ മറ്റേതിലിൽ നമുക്കൊരു പേടിയാണ് ഇപ്പൊ എന്റേതിപ്പോ ഒന്ന് കേടായി
പുതിയ കൊടയാണ് ഇന്നലെ വങ്ങിയതാ മറന്നു വച്ചു പോരണ്ട
സ്കൂൾക്ക് പോവായിരിക്കൂലേ
ഏ ഓള് അമ്മായി ആശുപത്രിക്ക് അയിനാ ആ നാനൂറ്ററുപത്
ഉം
പത്ത് റുപ്യയെ കൊറച്ച് തന്നിട്ടുള്ളൂ ഇന്നലെ അവിടെ പോയ പ്പോൾ അവിടുന്നിങ്ങട്ട് പോരാനൊരു പാകവില്ലായിട്ടെ ഏതായാലും വീട്ടുക്കൊരു കുട വേണേനും. ഏ അപ്പൊ ഞാനാണെ ഒരു ബുക്ക് സ്റ്റാളിന്റെ മുന്നിലായിട്ടാ നിൽക്കുന്നത് അപ്പൊ അതിലിങ്ങനെ തപ്പി നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല അപ്പ ഞാൻ കേറി കാണ്ട് ചോദിച്ചപ്പ ഇന്നോട് പറഞ്ഞു അതന്നെയാണ് ഇങ്ങൾ ഇങ്ങെനെ നോക്കണത് കൊണ്ടും. ഞാൻ ഇങ്ങനെ നോക്കണ്ട് അതിലവിടെ തൂങ്ങി കിടക്കണതും കൊടേന്റെ ഒരു ഇതും കാണിണില്ല ബുക്ക് സ്റ്റാളിൽ കൊട ഉണ്ട് ഉം പുള്ളി അപ്പം ഞാൻ ചോദിച്ചു കൊട ഇണ്ടാവോ ഇവിടെയെന്ന് കാരണം അവിടന്നങ്ങട്ട് ബസ് കയറണം എന്നുണ്ടെങ്കിൽ അങ്ങാടി കാണാണെങ്കിലോ പണിക്ക് കൊണ്ട് പോന്നും ചെയ്ത് ബാങ്ക് ബാങ്കീന്ന് ഒഴിവായപ്പോളെ എന്താ ഇന്നലെ ഫോട്ടം വിട്ടന്നില്ലേ ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞിട്ടേ
ആഹ് അതെ അതെ അതെ
അപ്പൊ ഞാൻ അവിടുന്ന് ഒരു കൊട വാങ്ങിക്കാണ്ട് പോന്നു ഏതായാലും വീട്ടുക്കൊരു കൊട ആവശ്യവാണേനും
ആഹ് ആഹ് ആഹ് ഈ മഴക്കാലം ആവുമ്പോ നമുക്ക് കൊട ആവശ്യവാ
ഇഷ്ടം പോല ഉണ്ട് രണ്ടെണ്ണം കേട് വന്ന് കെടക്കാണ് അപ്പോ അത് നേരെയാക്കാൻ കൊണ്ട് പോയപ്പോ പറഞ്ഞ് ഇങ്ങക്ക് ഈ കൊട നേരെ ആക്കണേക്കാൽ നല്ലത് കൊട വാങ്ങുവായിരുന്നു
ഇപ്പൊ വാങ്ങാണ് അതന്നെയാണ് ശരിയാണ് അയിന് തന്നെ ആ നല്ല പൈസായേ ഒരു കമ്പിക്ക് എന്താ മു പ്പത് റുപ്പിക അങ്ങനെയൊക്കെ അന്ന് എന്റെ മാപ്പിള പറയുന്നുണ്ടായിനി അപ്പൊ ഞാൻ എന്തറയന്നോ കുട്ടികൾക്ക് നല്ല പിങ്ക് കളറ് നല്ല ഒരു കുട ഉണ്ടായിരുന്നു നല്ല പ്രിന്റ് ഒക്കെ അയിക്കാണ്ടള്ളേ രണ്ടാ ക്കും ഒരേ മാതിരി വാങ്ങിയാന് അപ്പൊ ര ആഹ് ആദ്യം ഒരാളത് കേട് വന്നു പിന്നെ ഒരാളത് കേട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇത് രണ്ടും കൂടി ഒരീസം ഇതൊന്ന് നന്നാ ക്കല്ലേ പറഞ്ഞു അത് കഴിഞ്ഞ വർഷവാ തോന്നണു അപ്പൊ എന്നോട് പറഞ്ഞു അത് നന്നാക്കാന് അതൊന്നും നന്നാക്കണ്ട അതൊക്കെ വലിച്ചെറിഞ്ഞാളെ അതിലും നല്ലൊരു കൊട വാങ്ങ ഒരു കമ്പി നന്നാക്കാന് മുപ്പത് റുപ്പിയ ആണ് പറഞ്ഞു
ആഹ് അത് തന്നെ ഞാനും ഏകദേശം ഒരുവിധ ത്തിൽ ഉണ്ടെങ്കില് നേരാക്കി കൊണ്ട് വരും പിന്നെ നമ്മള് വേഗം ഒരുങ്ങണ മാതിരി ഇവരൊന്നും ഒരുങ്ങി കിട്ടൂല
ആഹ് ഒരുങ്ങി കിട്ടൂല അതാണ്
എന്തുണ്ടതിന് ഞമ്മക്കത് നേരത്തെ കാലത്തെ എന്താണെങ്കിലും അതങ്ങട്ട് നേരെയാക്കി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഇപ്പ കൊണ്ടോയപ്പോ പിന്നെ പറഞ്ഞാലാ അയാള് പറഞ്ഞോലോ ഇങ്ങളിതിപ്പോ നേരാക്കാൻ നിക്കണേക്കാ നല്ലത് കൊഴ വങ്ങണതാണ് പറഞ്ഞ് പറഞ്ഞ്
ആഹ് അതന്നെ ശരിയാണ് അയാള് പർഞ്ഞ് ഇപ്പൊയിലേറെ കൂടിട്ടുണ്ടാവും ആ രണ്ടു വർഷം മുന്നേതന്നെ മുപ്പറുപ്യാണ് ഒരു കമ്പിക്ക് ഇപ്പ എത്രായിറ്റ്ണ്ടാവും പിന്നെ അയിന്റെ ഫ് ഫുള്ള് മാറ്റണയിന്റെ ഉള്ളിലെന്തൊക്കോ ഇണ്ട് അപ്പൊ ഞാ അങ്ങനെ പറഞ്ഞണ്ണ് കാക്കാനോട് എന്തായാലൊരു നൂറ്റിനാൽപ്പുർപ്യ ആവൂന്ന് പറഞ്ഞക്കണു അപ്പൊ കാക്ക ആഹ് എന്നാ വാണ്ടാ പർ പോന്ന്ക്കണ് അയിക്കൂടി ഒരു മുപ് മുന്നൂറൂറ്പ്യാ ആഹ് അതെന്നെ അയിക്ക് അയികൂടി ഒരു മുന്നൂറുപ്പയുകൂടി കൂട്ടിയാല് നല്ല കൊടവാങ്ങല്ലോ ആഹ് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാക്ക ഇക്ക വന്നിട്ട് പിന്നെ ഓലിക്ക് രണ്ടാക്കും സ്കൂളൊറന്നപ്പോ നല്ല പുതിയ കൊടന്നെ വാങ്ങി ആഹ് ശെരിന്നാ ആയിക്കോട്ടെ ആഹ് ആയിക്കോട്ടെ